ആസഹ് വേറെന്തെങ്കിലൊക്കെ ഇണ്ടാക്കോ
ഹസ്ബന്റ് വേറെത മീനൊക്കെണ്ടാക്കും മീനൊക്കേ അവർ കൊണ്ട്രുമ്പഴേ
അല്ലാ ഇങ്ങനേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പറയാണോ ചെയ്യാ ഇന്നത്തെ ഫുഡ്‌ ഞാന്ണ്ടാക്കും
ഇല്ല അങ്ങനൊന്നുല്ല ഞാറാഴ്ച ദിവസൊക്കെ ചെല ദിവസം അങ്ങനെ പോയി മേടിച്ചോണ്ട് വരും തോന്നല് വരാണ്ട് പറച്ചിലൊന്നും ഇല്ല എങ്ങനെയുണ്ട് ആഹ് അപ്പ ഇങ്ങനെ കറി ചോ വേറെ ചോറൊന്നും ഉണ്ടാക്കലൊന്നുല്ല ഏഹ് എന്തെങ്കിലും മീന് ഇങ്ങനത്തെ പുട്ട് അ അങ്ങനത്തെ ഐറ്റം ഒക്കെ ഉള്ളു
അല്ലാ പുട്ടിങ്ങനേ ഉള്ളിയൊക്കെ സവാളൊക്കെ ഇങ്ങനെ ഇതാക്കിട്ട് ഇണ്ടാക്കുന്ന് പറഞ്ഞിലേ അത് നല്ല ടേസ്റ്റ് ആണോ
ആഹ നല്ല ടേസ്റ്റാ അതിന് അതിന് കറിയൊന്നും വേണ്ടപ്പൊ അങ്ങനേം ചെയ്യും
ഇങ്ങനെ അതെല്ലാ നമ്മള് സാധാരണ പുട്ടുപ്പൊടി കൊഴക്കൂലേ അപ്പം അങ്ങനെ പുട്ടില് നമ്മൾ ഈ തേങ്ങ എടക്ക് ചേർത്ത്ന്നില്ലേ അങ്ങനെയാണോ നിങ്ങള് പറഞ്ഞത് ഉള്ളി പിന്നെ ക്യാരറ്റ് ഒരു അങ്ങനെ ആകുന്നെ തേങ്ങക്ക് ബതില് നമ്മൾ ഇത് ഇടുന്ന
തേങ്ങയും ഇടും എന്നിട്ട് ഈ സാധനം ആഹ് തേങ്ങ ആദ്യം തേങ്ങ ഇടും പിന്നെ ഈ സാധനം വെക്കും അതിന്റെ മേൽ പുട്ടുപൊടി വെക്കും വീണ്ടും ഈ സാധനം ഇടും പിന്നെ അതിന്റെ മേള്ല് തേങ്ങയിടും നമ്മള് മൂന്ന് ആ മൂന്ന് തട്ടായിട്ടാണല്ലോ ഇത് ഇത് വെക്കണ തേങ്ങയിടണത്
ആഹ ആഹ അതിന്റെ എല്ല കൂട്ട് ഇതും വെക്കും
ഇതും വെക്കും എന്നിട്ട് മേളിലൊരു കാടമുട്ടയും വെക്കും ചിലപ്പോ താഴെയും വെക്കും ചിലപ്പോ പ്പം ഇങ്ങനെ നട്ക്കും വെക്കും രണ്ട് കാട മുട്ട വെക്കും അത് ഓരോ തോന്നലാ ഏഹ് നല്ല ടേസ്റ്റ് അതിന് അതിനപ്പോ കറിയൊന്നും വേണ്ട പ്പ എന്നിട്ട് എന്നാലും പറയും ഒരു മുട്ട കറി ഉണ്ടാക്ക്‌ അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കാനും പറയും പക്ഷെ അതിനങ്ങനെ കറി കഴിക്കണംന്നില്ല
ആഹ് എങ്ങനെ പള്ളി നമുക്ക് എന്താ പറയാ പുട്ടിന് നല്ലോണ്ണം തേങ്ങൊക്കെ ഇട്ട് പുട്ട് നല്ല സോഫ്റ്റ് റ്റ ആയിട്ട് നമക്ക് കിട്ടിയാല് കഴിക്കൻ പിന്ന കറി വേണംന്നില്ല
കറി വേണംന്നില്ല
ആഹ് അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ മസാല ഉണ്ടകുമ്പോ നമുക്ക് വേണ്ട ആവശ്യം വരത്തില്ലല്ലോ
ആഹ
അപ്പം അവര് തന്നെ ഈ മുട്ടക്കറി ഉണ്ടാകണംന്ന് പറയില്ലേ അവര് തന്നെ ഉണ്ടാക്കുവോ മുട്ടക്കറി ആഹ എങ്ങനെ ഫുഡ് ഉണ്ടാക്കാ അറിയാല് ആള് തന്നെ ഫുള് കൈകാര്യം ചെയ്യാ അല്ലെങ്കിൽ ഹെല്പ്
ഹെൽപ്പിന് ഹെൽ ഹെൽപ്പിന് മക്കളേം വിളിച്ചോണ്ടോവും
ആഹ നിങ്ങൾ പോവൂല
ഞങ്ങൾ ഞമ്മൾ ഉണ്ടെങ്കിലും മക്കള് മതി മക്കളേം വിളിച്ചോണ്ട് വന്ന് ഞങ്ങൾ ഉണ്ടാക്കിയോളാം ഇന്ന് ഞങ്ങളാ എന്നും പറഞ്ഞോണ്ട് വല്ല്യ ഇതായിട്ട് വല്ല്യ ഇതായിട്ട് അങ്ങനെ പോകും ആരുടെ ഹെല്പ്പും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾക്ക് എന്നും പറഞ്ഞോണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ആദ്യം അവര് ടേസ്റ്റ് ചെയ്ത് നോക്കും
ആഹ്
ഉം ഇന്നിട്ട് പിന്നെ കഴിച്ചു നോക്ക് ഞാൻ ഉണ്ടാക്കിയതാ ഇന്നിട്ട് പിന്നെ മക്കളോട് ചോദിക്കും ആഹ് എന്നിട്ട് പിന്നെ മക്കളോട് ചോദിക്കും ആരുണ്ടാക്കണ ടേസ്റ്റ് കൂടുതൽ ഒന്ന് പറഞ്ഞേ ആഹ് എന്നാന്ന് വെച്ചിട്ടണ്ടെങ്കിൽ അവര് നല്ല എണ്ണയും ചേർത്ത് അതും ചേർത്ത് ഇതും ചേർത്തൊക്കെ നല്ല രീതിക്ക് ഉണ്ടാകും നമ്മളെന്ന് പറഞ്ഞ ഈ മീനൊക്കെ അങ്ങനെ ഉണ്ടാക്കും
എന്റെ ഹസ്ബന്റ് ഇങ്ങനെ കറിയുണ്ടാക്കും ചിലപ്പോ പറയും എന്റെട്ത്ത് ഇന്ന് ഞാനാണ് ഇപ്പൊ നിങ്ങള് പറഞ്ഞപ്പോലെ ഞാൻ ഇണ്ടാക്കും കറിയൊക്കെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കില് അപ്പം പിന്നെ നമ്മള് കുറച്ച് പിന്നെ ഹസ്ബൻഡിന്റെ ജോലി സംബന്ധായിട്ട് ഞങ്ങൾ മാത്രം കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷം ഇണ്ടായിരുന്നു
ഉം
അപ്പൊ ആ സമയത്ത് ഞാന് എന്റെ വീട്ടിലേക്ക് പോവും രണ്ടു ദിവസം നിക്കാനൊക്കെ വീട്ടിലേ പോയിട്ട് നമ്മള് തിരിച്ചു വരൂല്ലേ
ആഹ്
അപ്പൊ തിരിച്ച വരുന്ന സമയത്ത് പിന്നെ ഹസ്ബൻഡ് ഭക്ഷണൊക്കെ ണ്ടാക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവഷ്യം അങ്ങന ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയി ഞാൻ പറഞ്ഞ നല്ല രസണ്ട് കുഴപ്പൊന്നില്ലട്ടോ ഇത് വേമെങ്കിൽ കൂടെ പിടിച്ചോ കുഴപ്പന്നില്ല ന്ന് പറയും
ഹ് ഹ് ഈ
അങ്ങനെ പിന്നെ ഇവര് കറി വെക്കും ഇവര് കറി വെക്കാ റഞ്ഞാല് അപ്പൊ അതിന്റെ തലേന്ന് ചിലപ്പോം ഇവർ തന്നെ പോയിട്ട് പച്ചക്കറിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടോന്ന് എല്ലാം വാങ്ങിക്കൊണ്ട് ശരിക്ക അപ്പൊ ഞാൻ അതിനു ശേഷം നമ്മള് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടാവും എന്ത് യറച്ചി ഇക്കറി വര വെച്ചിട്ടുണ്ടാാവും അപ്പയും നമ്മൾ ആകെ എടക്ക പറഞ്ഞാല് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ പിന്നെ മോള് ചേറുതാ അപ്പോൾ അങ്ങനെ കയിക്കുല പറയാത കൂട്ടൂല അപ്പൊ ഞ്ഞങ്ങള് രണ്ട് പേരോള്ളു അപ്പൊ ഞാനൊരു ഉള്ളി ഒരു തക്കാളി അത്രേ എടുക്കുള്ളൂ കൊറെ കറി ആക്കിയല് വേയിസ്റ്റ് ആയി പോവും ഇവർ കറി വെക്കാൻ എറങ്ങിയാൽ അവിടെ പച്ചക്കറി കഴിഞ്ഞു ഒരു അഞ്ച് തക്കാളി അഞ്ചുള്ളി പക്ഷെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് ച് ണ്ടാക്കണേ ആ പക്ഷെ സാധന തീർന്ന് എണ്ണയും കയിഞ്ഞു തക് വെജിറ്റബിള ഒക്കെ ഫുള്ള് കഴിയും എന്നിട്ട് ഞാൻ പറയും രണ്ടാഴ്ചത്തേക്കുള്ള കറിക്കുള്ള സാധനങ്ങള ങ്ങളി തീർത്ത വെച്ചേ
ഹ് ആഹ്
പ്പൊ എന്നോട് പറയും അത് തീർത്താൽ എന്താ നല്ല ടേസ്റ്റ്ള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ
ആഹ്ങ്ങനെ ചോയിക്കുമ്പോ പറയും ഞാനല്ലേ മേടിക്കണേ
ആഹ്ഞാനല്ല മേടിച്ചുക്കന്നെ അതിന എന്താ പ്രശ്നം അത് തീർന്ന നമുക്ക് അടുത്ത് വാങ്ങല്ലോ പ്പോ അതിന എന്താ പീടിക എവിടെ അടുത്തട്ടുണ്ട് എനിക്ക് ആരോഗ്യണ്ട് ഞാൻ നയിച്ചിട്ട് പൈസാക്കും സാധന വങ്ങും കുഴപ്പല്ല നമ്മള് നല്ല ഭക്ഷണം കഴിക്കി നല്ല ടേസ്റ്റ് ഉള്ളത് കഴിക്കി പറയും
ഹ് ഹ് ഹ്
രണ്ടാഴ്ചക്കേക്കുള്ള നമ്മൾ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ അവിടെ തീർന്ന് കിട്ടും അങ്ങനെ എടുക്കും ഞാൻ ആ ഞാൻ ചിലപ്പോ എന്താ പറയാ ഇപ്പൊ മീനൊക്കെ വെക്കയാണെങ്കില് ഞങ്ങൾ മൂന്നു പേര് മാത്രമ ആവുമ്പോ വേണ്ടാലോ ഒന്നും ഞാനും അസ്ബന്റ് മാത്രമേ കറി കൂട്ടു മോള് ഇങ്ങനെ കറയും കൂട്ടല ഒളിക്ക്എരുന്നും പറ്റൂല്ല അതൊണ്ട് മോള അങ്ങനെ കറിയൊന്ന കൂട്ടൂല അപ്പൊ ഞങ്ങൾ രണ്ടാളും മാത്രള്ളൂ അപ്പൊ ഞാനും രസത്തിന് നമ്മള് ആരും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മടിയും കൊണ്ടല്ലേ നമ്മുടെ കെട്ടിയോൻ മാത്രവുമ്പോ അവർക്ക് എന്തായാലും കുഴപ്പില്ല പിന്നെ ചിലപ്പോ രാവിലെ ഒരു ചെറുപാറിന്റെ കറി വെച്ച ആക അത് തന്നെ എടുക്കും അതുപോലെ രാവിലെ ഒരു കടല കറിച്ചാല് അത് ശെരിയാക്കിക്കെ എടുക്കും ഇവർ കറി വെക്കാൻ നിന്നാല് എങ്ങനെ കൊറെ നമ്മളിങ്ങനെ ഒരേ ഇതിനെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു ചെറുപേർ വെച്ച വെച്ചു രാത്രി അത് തന്നെ എടുക്കുന്നേ അപ്പൊ അങ്ങനെ ആകുമ്പോൾ വൈകുന്നേരം ആവ്പൾക്ക് മോള് തുടങ്ങും പിന്നെ പുറത്തന്നാക്ക ആഹ്
പുറത്ത്ന്ന് ആഹ്
ആഹ് എന്നിട്ട് പറയും ആ വാപ്പ ഉണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റാ ബാപ്പണ്ടാക്കിയെകനല്ല രസം ഞാൻ പറിയും ആഹ് ആ വാപ്പ പറയും അതെ പറഞ്ഞെടുക്കു മോളെ വാപ്പാക്ക് കഴിവില്ലന്ന് ആരാന്ന് പറഞ്ഞേന്ന് ഇപ്പഞ്ഞാ ഇത്ര ദിവസക്കെ രണ്ടൊക്ക് ഉണ്ടാക്കി തന്ന ഞാൻ പൊട്ടത്തി ഞാൻ ഒന്നുല്ല ഇന്നല ഇവര് ഉണ്ടാക്കിയപ്പോക്ക് ഓഹ് ഭയങ്കര സംഭമായി
അതെ അതെ അതെ അങ്ങനെയാണല്ലോ
ആഹ് ഹാ അവരെപ്പോഴും ആരെങ്കിലും കുട്ടികള് എപ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെേരു വരെ വാപ്പാന്റെ കൂടെ പോയി നമ്മള് പുറത്തായി
ആഹ് അങ്ങനെ എപ്പോഴുംണ്ടവാ ഇവര് എന്തിനും ആഹ് അവര് സൈഡ് നിക്കുള്ളൂ നമ്മള് എന്ത്‌ പറഞ്ഞാലും ഉം ഉം
ആഹ് അത് ശെരിയാട്ടോ പിന്നെ അത് ശരിയാ ബാപ്പമാരുടെ കൂടെയാണ് ഇവര് നിക്കുള്ളൂ എന്തോരം സ്നേഹിച്ചാല്
ഉം
ആഹ് എന്നാ അവരെ ഭയങ്കര പേടിയായിരിക്കും
അതെ ഇവിടെ പക്ഷെ പേടി കൂടുതലന്നെയാ എന്നാലും പേടിയാട്ടോ ദേഷ്യം പിടിച്ചാ പേടിയാ ഇവർ അങ്ങനന്നും ദേഷ്യം പിടിക്കൂല്ല ചീത്ത പറയൂല അടിക്കൂല ഒന്നും ചെയ്ല ഞാനാണ് പിന്നെയും ദേഷ്യം പിടിക്കും അടി ടോമെക്കെ ചെയ് ഞാൻ അടിക്കൊക്കെ ചെയ്യും
അധികം ദേഷ്യ പിച്ചാലെ വെറുതെല്ല നമ്മളിങ്ങനെ കൊറേ നമുക്ക് ആഹ് ബുദ്ധിമുട്ട് നമ്മൾ എന്താ പറയാ ഇപ്പ ഞാനൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാല്ലെ അപ്പൊ ഇവിട്ന്ന് നമക്ക് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ്ണ്ടാവുല്ലോ അപ്പൊ എന്താറയാ ഇങ്ങനെ അധികം ബുദ്ധിമു നമക്ക് എടങ്ങേറാക്കുമ്പോ പിടിച്ചൊന്ന് അങ്ങ് കോടുക്കും ഇവറെ അടിക്കൂല അടിക്കൂല്ല ചീത്ത പറയുല്ല അങ്ങനൊന്നും ചെയ്യൂല
ആഹ്
എപ്പേളെങ്കിലും ന്നറഞ് കൊല്ലത്തിലൊരിക്കൽ നിന്നാണ്ട് വാപ്പക്ക് ദേഷ്യം പിടിച്ണ് കണ്ടാ പേടിയാ
പേടിയ ആഹ് അങ്ങനെ അല്ല അങ്ങനെയൊന്നും അവര് ദേഷ്യപ്പെടൂല്ല
അനക്ക് എന്റെട് ഇതന്നെ പറയും ഞാനിങ്ങനെ ചീത്ത പറയുമ്പോറയും ഇങ്ങനൊന്നും ഒച്ചിട്ട് കാര്യല്ല കുട്ടക്ക് പേടിണ്ടാവൂല്ല ഉളുപ്പ് കിട്ടി ട്ടോ എപ്പളും എന്തിനാ ഇങ്ങനെ പറയുന്നെ നല്ല മയത്തിലൊന്ന് സംസാരിച്ചു നോക്കു
ഏഹ്
ഉം
നമ്മളെപ്പളും കടന്ന് ചെലക്കും ചെയ്യും നമ്മളെ ഒരു പേടിണ്ടാവൂല്ല ഒന്നുല്ല എന്നാ എല്ലാ കാര്യത്തിനും നമ്മ എല്ലാ കാര്യത്തിനും സോപ്പിട് നമ്മളെടുത്തേക്ക് വരും ചെയ്യും
ഏഹ് വേണ്ടാത്തല്ലാ ന്നും സോപ്ട്ട് സോപ്പ്ട്ട് നിക്കും ആഹ് അങ്ങനെ മക്കളെ കാര്യം മക്കളെ കാര്യം തന്നെയ കൃഷിയൊക്കെണ്ടോ
ഏഹ്
എന്തെങ്കിലും കൃഷിയൊക്കെണ്ടോ
കൃഷി ന്നൊക്കെ പറഞ്ഞ ഞാനിങ്ങനെ നമ്മള്ത് പറഞ്ഞാൽ തറവാട് വീടാ
ആഹ് അപ്പൊ കൊ ചെയ്യൽ കൊറവായിരിക്കുല്ലെ
ഉപ്പ എന്തെങ്കിലൊക്കെങ്ങനെ ചെയ്യും
ആഹ് ആഹ് ആഹ്
അപ്പം
ഞങ്ങളത്യാവ്ശ്യം മൊളകക്കൊ ഉണ്ട്
ഉപ്പ ചെയ്യും ഇപ്പ ഓരോന്നിങ്ങനെ നമ്മടെ വഴുതന പച്ച മൊ
ഉം
മൊളക് കറിവേപ്പില വഴ തെങ്ങ് ഉം
ഉം ഞാനിപ്പോ മൊളക് തക്കാളി വെണ്ടയ്ക്ക വഴുതനങ്ങ അങ്ങനെയൊക്കെ പക്ഷെ ഈ മഴയാവുമ്പളത്തേക്കും ഈ വെ തക്ക ഒക്കെ പോവും പിന്നെ ഇച്ചരി മൊളക് മാത്രംം ത്രണ്ടാ വൊള്ളൂ ചീനയേ
ആഹ് മൊളക്ണ്ടായത് കണ്ടിട്ടുണ്ട് വേറെ മര് റ്റേ വഴുതനണ്ടായിട്ട് നമളത് പറിക്കാൻ പോയപ്പയേ വഴുതനെ പെട്ടെന്ന് കേട് വരൂല്ലേ കൊഴി ക്കുത്ത് വരോല്ലോ ആഹ് അപ്പൊ നമ്മൾ വിചാരിച്ച അന്ന് നമ്മൾെന്തോ കറി വെച്ച് അത് കഴിഞ്ഞപ്പാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ ഏറ്റവും താഴ്ഭാഗത്തായ തോണ്ട് നമ്മൾ ശ്രദ്ധേൽപ്പെട്ടില്ല
പെ ആഹ്
അപ്പ നമ്മൾ വിചാരിച്ചു ഇന്നെ എന്തായാലും നമ്മളത് കഴിഞ്ഞില്ലേ നാളെ പറിക്കാലോ വിചാരിച്ചു നാളെ പ്പിറ്റേന്ന് പോയോക്കുമ്പൾക്കത് പുഴുക്കുത്ത് വന്ന് പിന്നെ അതിട്ക്കാൻ പറ്റൂല്ലല്ലോ നമുക്ക് ആഹ് പെട്ടെന്ന് പുഴു കുത്ത് വരുവോ
പിന്നെ പഴുത്ത് മൂത്ത് പോയി കഴിഞ്ഞാൽ വല്യയെ ഇതില്ല
ആഹ്
ആഹ് ഞങ്ങള് കാന്താരി മൊളകുണ്ടോ
ഇല്ല ഇല്ല കന്താരി മൊളക് ഇവിടെ കണ്ടില്ലല്ലോ
ഇല്ലല്ലേ ആഹ് കാന്താനും
ആങ്ങളെ ഇണ്ടാക്കും എല്ലം ഉണ്ടാക്കിറ്റ്ണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വത്തക്ക പിന്ന കോവക്ക പിന്ന നമ്മടെ കയ്പ്പ കുമ്പളം ഏഹ് പിന്നെ ആഹ് വെള്ളരി കക്കിരി
ഉം
ഒരുപാട് പച്ചക്കറി ഇണ്ടാക്കി റ്റ്ണ്ട് എന്നിട്ട് നമ്മള് ഷോപ്പില് കൊടുക്കും ചെയ്തിട്ടുണ്ട് വീട്ടിൽ നമ്മൾ എടുക്കുന്നേന് ഒരു പരിധിയില്ലേ നമക്ക് ഡെയിലി നമ്മൾ ആഹ് പച്ചക്കറി അങ്ങനെ കുറേ ഇതാണെങ്കില് നമ്മള് വീട്ടിലിണ്ടാക്കല്ലേ അപ്പം വെള്ളരിയൊക്കെ ഒറ്റയും ഒരേ ദിവസം തന്നെയും അഞ്ച്പത്തെണ്ണ ഒപ്പർ ഇണ്ടാവും
പോതെൽ ആഹ്
ആഹ് അപ്പ വെള്ളരി കക്കരി പിന്നെ കൂടുതലും നമ്മള് കൊടുത്തില്ല നമ്മളെ വീട്ടിൽ തന്നെ കഴിച്ച് കക്കരി നമ്മളിങ്ങനെ ഉപ്പും മൊളകൂട്ടി എപ്പളും കഴിച്ചോണ്ടിരിക്കുവല്ലോ
കഴിക്കുവല്ലോ ആഹ്
ആഹ് മറ്റേതൊക്കെ പിന്നെ പിന്നെ കോവക്ക കോവക്ക കുറേ നമ്മള് കോവക്കയൊക്കെ കഴിച്ച് കഴിച്ച് പിന്നെ ലാസ്റ്റ് നമക്ക് വേണ്ട കഴിക്കാൻ പറ്റത്തില്ല ആഹ് അതുപോലെ വത്ത ആഹ് നമ്മള് നമ്മളെ വീട്ടിലുണ്ടാക്കും പിന്നെ നമ്മുടെ അടുത്തൊക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മടെ കുടുംബക്കാരെനാ അപ്പൊ അവർക്കൊക്കെ കൊണ്ട് കൊടുക്കും
ആഹ്
എല്ലാർക്കും കൊടുത്ത് പിന്നെ എല്ലാരും എന്താ പറയാ ദിവസം കിട്ടുമ്പോ ആർക്കും വേണ്ടാലോ അപ്പ പിന്നെ ആഹ് അങ്ങനെക്കെ അതെ അപ്പം പിന്നെ ഇതൊരു നാടന ആകുമ്പോ വേണ്ട പച്ചക്കറി ഒരു കുട്ടിക്കും വേണ്ട അത് വേറെ അവർക്കിതൊന്നും പറ്റൂലല്ലോ. അങ്ങനെ കൊറേ അന്നേരം പച്ചക്കറി ഇണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞാൻ തന്നെ ഇങ്ങനെ നോക്കും എന്താ നല്ല നമ്മൾ നമ്മള വീട്ടിതന്നെ നമ്മള് ഇണ്ടാക്കിട്ട് നമുക്കത് കഴിക്കും വത്തക്കൊക്കെ നല്ല മധുരം നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല വലുപ്പത്തിലൊക്കെ ഇണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഇണ്ടായി വത്തക്കക്കൊക്കെ ഇവിടെ ഇണ്ടാവോന്നായി പോയി നമ്മള് ഇത്വരെ അങ്ങനെ കണ്ടില്ല ചെയ്തുട്ടുല്ല ആഹ് അപ്പൊ ഇവര് ആഹ് എന്റെ ആങ്ങള എന്ത ഓർക്ക് ഭയങ്കര ഇഷ്ട്ടാ അയിനു വേണ്ടിട്ട്ള്ള സെറ്റിംഗസ് ഒക്കെ ചെയ്തു വെക്കും
ആഹ് അങ്ങനെ ആണുങ്ങൾ അതനുസരിച്ച് നോക്കിയാലേ ഒള്ളൂ ഇതാകോള്ളൂ
ആഹ് അപ്പൊ പറയും ഇവര് ഞാൻ മാത്രം നോക്കിയോണ്ട് കാര്യല്ല ഞാന് രാവിലെ പണിക്ക് പോയി രാത് ഈ വീട്ന്ന് ഒന്ന് ജസ്റ്റ് എല്ലാരും നിങ്ങളെ മ അവരെ വൈഫിന്റെ ട്ത്ത് പറയും ഭാര്യന്റെ ട്ത്ത് പറയും. ഒന്നെടക്ക് പോയിറ്റ് നോക്കുകൊക്കെ ചെയ്യണം. അപ്പ പിന്നെ പിന്നെ എന്തയ്യും എല്ലാവ്ടെയും പിന്നെ ഇങ്ങനെ എങ്കി ശെരിയെന്നാ
ക്യാട്ട ന്നാല് ഞാൻ ആഹ്
ആഹ് ഓക്കെ ഓക്കേ
ശരി ന്ന അയ്ക്കോട്ടെ.